ഹലോ? കേക്കാല്ലേ? ആഹ് ആഹ് ഉണ്ട്ണ്ട് ഉം ഉം.
ക്ക ഇണ്ടായിഞ്ഞോ ഇപ്രാവശ്യ അവിടെ?
ആഹ് ഇപ്രാവശ്യ അധിക ഇണ്ടായിർന്നു.
അധികണ്ടായി എല്ലായിടത്തും ഇപ്രാവശ്യ അധികണ്ടായിര്.
ആഹ് ഇല്ല തറവാട്ടിലൊക്കെണ്ട്.
നിങ്ങളെ വീട്ടിലിണ്ടാവൂല അല്ലെ?
ഇല്ലല്ല.
മാങ്ങോണ്ട് എന്തൊക്കെയ മാങ്ങന്താ അച്ചാറിട്ടോ അതോ?
ആഹ് അ ആഹ് അച്ചാറിട്ടു പിന്നെ എപ്പോഴും ജ്യൂസ് അടിച്ച് ഇങ്ങനെ കുടിക്കും.
ഏത് മാങ്ങ സാധാ മാങ്ങയാ
ആഹ് സാധാ മാങ്ങ ഉം ഇങ്ങളോ?
ഞാന് അച്ചാറ് ഇടും മാങ്ങാ പുളിശ്ശേരി ഇണ്ടാക്കി. പിന്നെ എന്തൊക്കോ ഇണ്ടാക്കാ ഓരോരുത്തര് ഇങ്ങനെ പറയും മാങ്ങോണ്ടൊരു പാട്ടി വിഭവങ്ങൾ ഇണ്ടാക്കാന്നൊക്കെ പറയും ഞാൻ മാ മ്പയപ്പുളിശ്ശേരി ഇണ്ടാക്കി മാമ്പയപ്പുളിശ്ശേരി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാ മാങ്ങ അ നമ്മളൊന്ന് വെ വേവിച്ചെടുത്തിട്ട്,
ഉം.
പിന്നെ തേങ്ങയും, പച്ച ഒരു വെള്ളത്തിലിട്ട് വേവിച്ചെടുക്ക ഉപ്പും പച്ചമുളകൊക്കെ ഇട്ട് വേവിച്ചെടുത്തിട്ട്, പൊയ്ത്ത മാങ്ങാ തൊലി കളഞ്ഞാണ്ടിട്ട് വേവിച്ചെടുത്തിട്ട്, കുക്കറിലല്ല സാധാ നമ്മള് അടുപ്പത്തിട്ട് വേവിച്ചെടുക്ക പിന്നെ നമ്മള് പച്ച തേങ്ങയും നല്ല ജീരകവും, ചെറിയുള്ളിയൊക്കെ ഇട്ട് അരച്ചിട്ട് അതിലോട്ട് പാ തൈരൊക്കെ കൂട്ടിയിട്ട് അരച്ചിട്ട് അതിലോട്ട് പകർന് പിന്നെ നമ്മള് കടകും കറിവേപ്പിനും ഒക്കെ ഇട്ട് താളിച്ചെടുക്ക. അടിപൊളിയായി മാങ്ങപ്പുളിശ്ശേരി പിന്നെ മന്തിയൊക്കെ ഇണ്ടാക്ക. ഉം മന്തിയൊക്കെ ഇണ്ടാക്കോ ഫുഡ് ഒക്കെ ഉണ്ടാക്കോ ഇയ്യ്?
അങ്ങനെയൊന്നുല്ല ചെലപ്പോ എനിക്കൊരു തോന്നലാ.
എന്തെക്കെ ഇണ്ടാക്കും?
ഉം ബിരിയാണിയൊക്കെ വെക്കാറുണ്ട് നെയ്ച്ചോറ് ആഹ്.
ഏഹ് അതൊക്കെ വെക്കൂലേ?
ഉം അതൊക്കെ അത്യാവശ്യം എളുപ്പല്ലേ അങ്ങനെ കണ്ട് കണ്ട്.
കുക്കർലാണോ വക്കല് ബിരിയാണി?
അല്ലേ. എമ്മ അങ്ങനെ കുക്കറിലൊന്നും വക്ക അഴക്കാറില്ല. സാധാ അടുപ്പത്ത് ചെമ്പത്ത് ചെമ്പട്ടീല് ആഹ് നെയ്ച്ചോറും വെക്കാറുണ്ട്.
വിരുന്ന്കാരൊക്കെ വരുമ്പളെക്കാല്ലേ വെക്കല്?
ഹേ അങ്ങനത്തെ ആ പരീക്ഷണത്തിന് ഞാൻ നിക്കാറില്ല വീട്ടത്തെതിന് മാത്രം.
വെട്ടിത്തതിന് മാത്രല്ലേ അതാ നമ്മളൊക്കെ ഞാന് പിന്നെ മന്തി ഒക്കെ ഇണ്ടാക്കിയെടുക്കും മന്തി ഇണ്ടാക്കല് അറിയോ?
ചെറുതായിട്ടൊക്കെ.
ചെറുതായിട്ടൊക്കറീലെ എങ്ങനെയ ഇണ്ടാക്കല് മന്തി?
പടച്ചോനെ. ഇങ്ങള് പറഞ്ഞോളി ഞാൻ കേക്കാ.
ഞാന ഞാന് മന്തി ഇണ്ടാക്കല് മ്മളെ ചുവന്ന കളറായിണ്ടല്ലോ സെല്ല ഇതിന്റെ. ആഹ് അരി ഇണ്ടല്ലോ വല്യ അരി കൊട്ന്നിട്ട്. ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഇട്ട് വെക്കും മുക്കാൽ മണിക്കൂറോളം ചൂടുവെള്ളത്തിലിട്ട് വെക്കും. പിന്നെ ചിക്കനും വാങ്ങു ഒരു കിലോ മന്തിന്റെ അരി വാങ്ങാണെങ്കിൽ ഒന്നര കിലോ ചിക്കന് നമുക്ക് വേണം. അത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ വെട്ടിക്കൊണ്ടുവരണം ഒരു നല്ലമൂണൊക്കെ കഴുകിട്ട് ഈ വെള്ളത്തില് അരി നമ്മള അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് നല്ലോണം കഴുകി വെക്ക നല്ലോണ്ണം കഴി അല്ലാ നമ്മളെ ചിക്കൻ നല്ലവണ്ണം കഴുകി എടുത്തിട്ട് ഇട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല ജീരകത്തിൻ്റെ പൊടി മാഗി ക്യൂബ് ഏലക്കായ പട്ട പൂവ് പിന്നെ മന്തി മസാല പിന്നെ ഗരം മസാല കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കും ഉപ്പൊക്കെ ഇട്ടിട്ട് മാഗിനേറ്റ് കുറച്ച് സണ് ഒഴിച്ചിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്ക നല്ല മസാല തേച്ച് പിടിപ്പിച്ച് അട വെക്ക അപ്പൊത്തിന് പിന്നെ നമുക്ക് അടുപ്പത്ത് വെള്ളം നമുക്ക് അടുപ്പത്ത് ഉണ്ടാക്കണ മന്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ന്നത്. വെള്ളടുപ്പത്ത് വെച്ചിട്ട് വെള്ള അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ പാക- അത്തിന് വെം വെള്ളം തിളപ്പിച്ചുഉറ്റാനല്ലേ ചോറ് തിളപ്പിച്ച് ഉറ്റനല്ലേ അപ്പോ അതിലോട്ട് സണ്ണും ഏലക്കായ പട്ട. പിന്നെ നമ്മൾ നാരങ്ങ ഉണ്ടാവല്ലേ കറുത്ത് നാരങ്ങ ടുട്ട് കൊടുത്തിട്ട് വെള്ളം തേളപ്പിച്ചു ക്കണ സമയത്ത് അപ്പത്തെ നമ്മളെ അരി ഏകദേശം കുതിർന്നു വരും. കുതിർന്ന വരുല്ലോ അരി എന്നട്ട് അതിലോട്ട് ഇട്ടിട്ട് മുക്കാൽ ഭാഗത്തോറും വേവിച്ചെടുക്കാം പിന്നെ അത് എടുക്കാപ്പ നമ്മളെ ചിക്കന്ൽ നല്ലോണ്ണം മസാല പിടിച്ചിട്ടുണ്ടാാവും. അപ്പോ അങ്ങനെ ചോറ് വ മുക്കാൽ ഭാഗത്തോളം വേവിച്ച് ഊറ്റി എടുത്തിട്ട് വേറെൊരു ചെബ് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സണ്ണ് ഒഴിച്ചു കൊടുക്കുക.
ഉം ഉം.
നി ഇതിൽ കാശ്മീരി മുളക് പൊടി ഇടണം കേട്ടോ, ഈ ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുമ്പോ മസ മസാലയൊക്കെ തേച്ച്പിടിപ്പിക്കുമ്പോഅല്ലെങ്കിൽ പിന്നെ കളർ പൊടി ഉണ്ടാവല്ലോ ഫുഡ് കളർ ലേശം ഇട്ട് കൊടുക്കുക.
ആ.
അന് കളർ കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ, എന്നിട്ട് നമ്മൾതാ ചിക്ക ചിക്കൻ ചെബ് അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് സണ്ണ് വെച്ചിട്ട് ചൂടായസമയത്ത്‌ അടുപ്പ് നല്ല ചൂടായി നിൽക്കുമ്പോ ചേമ്പ് വേഗ ചൂടാവുമല്ലോ എണ്ണ ചൂടാവല്ലോ അപ്പോ അതിലോട്ട് പരത്തി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്ക ഒരു ഭാഗം ഫ്രൈ ചെയ്തെടുക്കാ പിന്നെ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത് മുക്കാൽ ഭാഗത്ത് ത്തോളം വന്നിട്ട് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്ക എന്നിട്ട് അതിലുള്ള എണ്ണ ഉണ്ടല്ലോ കുറച്ച് മാറ്റി വെക്ക എന്തിന് നമ്മൾ ചോറിന്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാൻ ആ മന്തിന്റെ കളറ ഫ്ലേവറക്കെ വരാൻ വേണ്ടി ആ കോയിന്റെ ആ നെയ്യൊക്കെ ഒലിച്ചെറങ്ങിയ ആ ഫ്ലേവറും എണ്ണ ഒക്കെയാണല്ലോ അതെ ആ എണ്ണ നമ്മൾ കൊറച്ച് മാറ്റി വെക്കുക. മുഴുവനായിട്ട് മാറ്റി വെക്കേരത്‌ അപ്പോ ആ ചിക്കൻ കരിയും അടി, എന്നിട്ട് നമ്മൾ ചോറതി മുകൾ കൂട ഇട്ടെടുക്ക മന്തി മസാല ഇട്ടെടുക്ക ഊറ്റി വെച്ച ചോറുണ്ടല്ലോ! പിന്നെ മുകൾക്കൂട് ഇട്ട് എടുക്കുക മന്തി മസാല ഇട്ട് എടുക്ക. മന്തിപ്പോടി ഇട്ടെടുക്ക.
ഉ നിങ്ങൾക്ക് വെച്ച് വെച്ച് ശീലയില്ലേ.
ആ, പിന്നെ അങ്ങനെ അങ്ങനെ ലേർ ലെയറ ആയിട്ട് അതുപോലെ ചെയ്തിട്ട്, മുകളിൽ നമ്മൾ പച്ചമുളക് സോസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുക്ക് എന്ത് ചെയ്യണം. പച്ചമുളക് കുത്തി കൊടുക്കുക വട്ടത്തിൽ പിന്നെ ഇഞ്ചി അതിന്റെ കൂടെ തൊലി കഴിഞ്ഞിട്ട് ആ ചോർ തന്നെ വെച്ച കൊടുക്ക പിന്നെ നടു നടുക്കൊരു ഒരു ചെറിയൊരു കുഴിയാക്കാം ചോറിന്റെ നടുവില് ഒരു പാത്രത്തിൽ നമ്മൾ അടുപ്പത്തെ കണലുണ്ടല്ലോ കണൽ വെച്ചുടുക്ക അതിന് മുന്നേ നമ്മൾന്ത്ച്ച പച്ചമുളക് കുത്തുന്നതിന്റെ മുന്നേ നമ്മൾ ചെയ്യണന്ന് അറിയോ, ആ എണ്ണ നമ്മൾ എടുത്ത് വെച്ച എണ്ണ ഉണ്ടല്ലോ
ആ.
അതിന് മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടാണ് പച്ചമുളക് കുത്തട്ടോ. ഇന്നലെ ചോറിന് ഫ്ലേവർ മഞ്ഞ കളറും ചോവപ്പ് കളറൊക്കെ ആയിട്ട് വരുള്ളു. മന്തി അങ്ങനെയണല്ലോ?
ആ, അതെ, അതെ ആ.
എന്നിട്ട് നമ്മൾ ആ കണൽ ഒരു പാത്രത്തിലാക്കിയിട്ട് ചോറ് നടുക്ക്‌ വെച്ചിട്ട് അതിലോട്ട് സണ്ണ് ഒഴിച്ചു കൊടുക്കുക. ആ, കണൽ ക് സൺ ഒഴിച്ച് അപ്പ തന്നെ നമ്മൾ മൂടി വെക്കുക. അപ്പൊ ആ പുകണ്ടല്ലോ പുക ആ പുക എല്ലാേട് ത്തെ ചോറിന്റെ എല്ലാേട്ത്തായി വെര്മ്പോ ദമ്മ്ട്ടവ്ടെ വെച്ച്ട്ട്ണ്ടെ പിന്നെ കനല് മ്മെ മാത്രം വെക്ക അട്പ്പത് തീയൊന്നും കത്തിക്കേര്ത് ഇര്പെത് മിൻറ്റ് നേരം ന മ്മളങ്ങെനെ വെച്ചിട്ട്ണ്ടെങ്കില് നമ്മള് ഞമ്മള് റെസ്റ്റോറന്റ്ന്ന് ഞമ്മള് പൊർത്ത്ന്ന് വാങ്ങ്ണെ അതേ മന്തി ഞമ്മക്ക് റെഡ്യാക്കാ അതീക്ക് കാെർച്ച് മായോണേസും ചില്ലി സോസും കൂടി ഇണ്ടാക്ക്യാല് മയോണേസ്ണ്ടാക്കല് എങ്ങെനേച്ചാല് നമ്മളെ ഉർളൻ കേങ്ങ്ണ്ടല്ലോ ഉർളൻ കേങ്ങ് പുയ്ങ്ങിട്ക്കാ മുട്ടന്റെ വെള്ളട് ക്കാ വെള്ത്തുള്ളിട്ക്കാ സണ്ണ്ട്ക്കാ അടിക്കാ ഐസ് ക്യൂബ് ണ്ടെങ്കി വെ പാല്ണ്ടെങ്കി ഐസ്ന്റെ പാല് കട്ടണ്ടല്ലോ ഇണ്ടെങ്കി അത്
ആഹ് അങ്ങനെ
ല്ലോണട്ച്ച്ട്ക്കാ സണ്ണ്ങ്ങെനെ ഒഴിച്ചാെട്ക്കാ അടിക്ക്ണ സമയത്ത് സണ്ണ്ങ്ങെനെ ഒഴിച്ചാെട്ക്കാ സണ്ണ്ങ്ങെനെ ഒഴിച്ചാെട്ത്ത് ഇങ്ങെനെ അടി ച്ചിണ്ടെങ്കി നല്ല അടിപൊളി ആ മന്തീക്ക് പറ്റ്യ മ്മള് പാെർത്ത്ന്ന് വാങ്ങ്ണ അതേ ഫ്ലേവെറ്ല്ള്ളെ മയണയ്സ് നമക്ക് റെഡ്യാക്കാ അതേ ഫ്ലേവെറ്ള്ളെ മന്തി റെഡിയാക്കാ ന്നട്ട് നമുക്ക് സെർവെയ്തിട്ട്ണ്ടെങ്കി അടിപൊള്യായിരിക്കും വായില് വെള്ളം വെര്ണ്‌ണ്ടോ പറീണെ കേട്ട്ട്ടെന്നെ വായില് വെള്ളം വെര്ണ്‌ണ്ടോ?
ഇപ്പോ പെര്ന്നാക്ക്ളൊക്കായ്ട്ട് എർച്ചി കിട്ടീട്ടേ അത് പിന്നെ ണ്ടാക്കീട്ട് ഇപ്പ ആ ഒരേ തില്ല കൊറേ കെയ്ഞ്ഞിട്ടൊക്കേണെങ്കി
മന്ത്യോ എർ ച്ച്യോണ്ട് മന്തി ണ്ടാക്ക്ണെ അത്രെ ര ടേസ്റ്റ് കിട്ട്ണ്ല്ല ചിക്കെന്റെ മാതിരിക്ക് ടേസ്റ്റ് കിട്ട്ണ്ല്ല അതൊരു വേറെ ടേസ്റ്റാ വര്ണത് ഞാൻ ഇണ്ടാക്കി നോക്കീട്ട്ണ്ട് എർച്ചി ന്താറ്യാേ എർച്ചി അമ്മക്ക് ബിരിയാണി വെച്ചിട്ട്ണ്ടെങ്കി എർച്ചി നല്ല ടേസ്റ്റാ എർച്ചി ബിര്യാണി കോ ഴി ചിക്കൻ ബിര്യേൻ കാട്ടിം ടേസ്റ്റ് എറെച്ചി ബിര്യേണ്യാ
ആണോ അത്പോലെ എർ ഉം എർച്ചി വരെട്ടിയെതും മോര്കറിം ചോറും
മോര് കാച്ച്യത് പപ്പടം പൊരിച്ചതൊക്കെ കാബേജ് ഉപ്പേര്യൊക്കെ ആയിട്ട്ണ്ടെങ്കില് അടിപൊള്യേയ്ക്കാരം അടിപൊളി കോമ്പിനേഷെനാ പിന്നെ എന്തൊക്കേണ് പിന്നെ എറച്ച്യോണ്ട് ഞാൻ അച്ചാറൊക്കെ ണ്ടാക്കി എട്ക്കും എർച്ചി ഇതേപോലെ ചില്ലി ഇമ്മണ്ടാക്ക്യെത്
ആഹ് ഇണ്ടാക്കീട്ട്ണ്ട്
ഞാന് എർച്ചി ഒന്ന് വേവിച്ചെട്ത്ത് കുക്കറ്ട്ടാെന്ന് വേവി വല്യ കഷ്ണങ്ങളാ ക്കി വേവിച്ച് അമ്മള് ചില്ലിക്ക് വ് വേവിക്കൂലേ അതുപോലെ വേവിച്ചെട് ത്ത് വേവിച്ചെട്ത്ത്ട്ട് അത് ചെർതാക്കി മുർച്ച്ട്ത്ത്ട്ട് പിന്നെ വെൾത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഇട്ട്ട്ട് വയെറ്റ്യെട്ത്ത്ട്ട് കടകും ക കടകും ഉലുവ്യാെക്കെട്ടെന്ന് കടകും ഉലുവ്യൊക്കൊന്ന് പൊടിച്ചെട്ത്ത്
ഉം ഉം
കടക് ലുലു വറവ്ട്ട്ട്ട്ട്ട് പിന്നെ എന്താ പറ്യാ കരിവേപ്പിന്റെലിം വറ്റൽ മാെളാെകാെക്കെട്ട് വ ഏഹ് എല്ലെതും ഇട്ട്ട്ടാെന്ന് വയ റ്റിട്ത്ത് വെൾത്തുള്ളിം ഇഞ്ചിം പച്ചമുളകാെക്കെ വയറ്റി ഇട്ത്തേന് ശേഷം അതിലോട്ട് നമ്മൾ പൊടികളൊക്കെട്ടാെട്ക്ക കാശ് കുരുമാെളക് പൊടി ഖരം ഖരം മസാലപ്പൊടി ബീഫ് മസാലപ്പൊടി പിന്നെ ഉലുവ കടക് പൊടി ഉലുവ കടക് പൊടിച്ചത് ഒക്കെ ഇട്ടാെട്ത്ത്ട്ട് പിന്നെ നമ്മള് അച്ചേ മ ഏഹ് അച്ചാർക്കെ അത്ണ്ടല്ലോ കായപ്പൊടി
ആഹ് ആഹ് അതാണ് മസ്റ്റ്
ആഹ് പിന്നെ ഞമ്മള് സുർക്കല്ലെ വിനാഗിരി ഒയ്ച്ചൊട്ക്ക നമ്മെളെ ഈ ബീഫയ്ക്ക് ട്ടൊട്ക്ക പാകത്തിന് ഉപ്പൊക്കെട്ട് കൊട്ത്ത്ട്ട് വിനാ ഗിരി ഒയ്ച്ച് കൊട്ത്തു എർച്ചിക്ക് നല്ലോം ഏഹ് വിനാഗിരി വാണ്ട്യെരുട്ടാേ വിനാഗിരി കുടിക്കും ബീഫൊക്കായിട്ട്ണ്ടെങ്കി ഒരു കുപ്പി വിന വെല്യൊരു കുപ്പി വിനാഗിരിയൊക്കെ വാണ്ടിയെരും നമ്മളൊരു കിലോന് ബീഫോണ്ട്ണ്ടാക്കിട്ക്കാന്ന്ണ്ടെങ്കില്.
ആഹ്.
അത് ന്ന്ട്ട് തളപ്പിച്ചെട്ക്ക അയില്ട്ട് നല്ലോണം തളപ്പിച്ചെട്ത്ത്ട്ട്ണ്ടെങ്കില് അഹ് പിന്നൊന്നും നോക്കണ്ട അവ്ടെ ഫ്രിഡ്ജിലൊക്കെ ഞാന് പാത്തച്ചീനി മക്കള്ട്ത്ത് തിന്നൂലാന്നൊക്കെ വിചാരിച്ച് ഇന്റെ പിന്നെ വന്ന് ഒരട്ട രാവിലെണ്ടാണ്ടാക്കി വൈകുന്നേരായപ്പോത്തെ അഹ് ഫുള്ള് കഴിച്ച്‌ണ്.
ആഹാ
അതെക്കെ ത് ന്ന് കഴ്ച്ച്ട്ട്ണ്ടോല്.
മ്
ഫ്രിഡ്ജ് വെച്ച് കേടരാതക്കാ വേണ്ടിയ്ട്ടെ കേടരാതക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ് ഫ്രിഡ്ജ് വെച്ചത്. എന്ത് കേട്രെല്ല ഓല് തിന്ന് കഴിച്ച് രണ്ട് കുപ്പി ഞാന്ണ്ടാക്കി വെച്ചീനി
മ് ഇൻക്ക് അച്ചാറ്നാട്ടീലും സുർക്കേല്ട്ടെണ്ടാവൂലേ ഉ പ്പില്ട്ടെ പൈനാപ്പിളൊക്കെ ആഹ് ഉംഹ്
മാങ്ങ ഉപ്പിലിട്ടതും, ഇൻക്ക് പൈനാപ്പ്ള് ഉപ്പില്ട്ടെ ഭയങ്കരെഷ്ടാ വേറൊന്നും ഇൻക്ക്ഷ്ടല്ല. പൈനാ ബീച്ചിലെക്കെ പോവുമ്പോ പൈനാപ്പിള് ഉ പ്പില്ട്ട്ണ്ടെങ്കിലതാ മൊളകക്കെ തേച്ച് കയിക്കുമ്പോ അയിന്റൊരു ടേസ്റ്റൊരു വേറേണ്.
ആഹ് അതെയതെ.
പിന്നവ്ട്ത്താ മുട്ട കാട മുട്ട. മസാലക്കെ തേച്ചത് ഭയങ്കര ടേസ്റ്റാ ആഹ് ഞാനാ കോഴി മുട്ടണ്ടെങ്കി അത് വാങ്ങി കഴിക്കും പിന്നെ ഇത് ക കല്ലുമ്മക്കായൊന്നും രസം കിട്ടൂല.
ഉം ഉം
അത്ര രസ ആ കാൺണ രസൊന്നും അഹ് തിന്നാനില്ല. പിന്നെ നമ്മള്ണ്ടാക്കാണെങ്കി നല്ല ടേസ്റ്റാ.
ആഹ്.
ഇന്റെ മൂത്തമ്മാന്റെ മകളോട്ന്ന് ഇതു പോലെ ഓര്ക്ക് കടപ്പൊറ്ത്തേനി ഓലെമ്മാന്റെ വീട് ഇന്നെട്ട് ഞങ്ങളെ വീ ട്ട്ക്ക് കൊണ്ടോന്നീനി ഇതുപോലെ കട്ക്ക പൊര്ച്ചെത് എന്തോര് ടേസ്റ്റ്നിന്നറിയോ? ഞാന് ആ പൊരിച്ചതാണോന്ന് വിചാര് ച്ച്ട്ടാണ് ഞാന് കടപ്പൊറത്ത്ന്ന് വാങ്ങിയെത് ഒരു ടേസ്റ്റുല്ല്യ അയിന്റുള്ളില് ഒന്നുല്ല്യ. ആ മൈതപ്പൊടി മാത്രം കഴിക്ക ഇന്നാ ശെരിന്നാല് ഞാം പിന്നെ വിളിക്കട്ടോ
ആ ഓക്കെ ശെരി